ഹലോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെ അതെ ഉം അതെ അതെ ഉം എന്നാ ഉണ്ട് പരിപാടി പണിയൊ കഴിഞ്ഞോ?
പണി അങ്ങനെ തൊടർന്നോണ്ടിരിക്ക്‌ണു രണ്ടും കൂടിയിട്ടാണ് കയ്യില് ഫോണ് ണ്ട് ചൂലുണ്ട് കയ്യില്
ആ ഇവിടെ അതങ്ങനെയൊക്കെ തന്നെ ഞാനും അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഫോണ് വിളീം കാര്യങ്ങളും
ആഹ്
എല്ലാം ചെയ്തോല്ലോ വീട്ടിലെ പണിയും കാര്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ചടക്കുണു എന്നാ നല്ല വിശേഷം
ക്കാനുള്ള ടൈമില്ല കുട്ടെ കുട്ട്യാള് സ്കൂളി പോണതും ക്കായിട്ട് അങ്ങനെ രാവിലത്തെ ജോല്യാളും
ആഹ് ഇതിന്റെ രീതിപ തുണിയുണങ്ങാനാണ് ഏറ്റവും വലിയ പണി തുണിയെടുത്ത് വെയിലത്തിടാ മിറ്റത്തറങ്ങി നോക്കിയിരിക്കാ
ആഹ് മഴ ഇണ്ടോ? നല്ല അതെ ആഹ് ഏതാണ് ഡിസ്റ്റ് ഏതാണ്?
ആഹ് ഞങ്ങള് ഏ എറണാകുളം ഒക്കെ ആയിട്ട് വരും.
ആഹ്
ഉം
ങ്ങള് പാലക്കാട് ഡിസ്റ്റ് പാലക്കാട് മഴ കുറവാണ്
ആ നിങ്ങക്ക് ചൂട് ഭയങ്കര കൂടുതലല്ലേ അവിടെ
ഉം
ആഹ് നമുക്കിവിടെ അത്രക്കും പ്രശ്നങ്ങളില്ല നമ്മുടെ അത്യാവശ്യം ഒരു മലയോര പ്രദേശാ അപ്പൊ അതുകൊണ്ട് ചെറിയ ചൂട് അഞ്ചാവേ നല്ല വേനലിലെ ചൂടിന്റെ പ്രശ്നം വരൂട്ടോ ഒരുപാട് വെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരായിട്ട് ചൂട് ഇടുക്കും പക്ഷെ എന്നാലും ഒരു സമാധാനംഉണ്ട് ബാക്കിയുള്ളോടത്തേക്കൊക്കെ അപേക്ഷിച്ചി ട്ട് ഇപ്പൊ നിങ്ങളുടെ നാടിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം നമുക്ക് ചൂട് വ്യത്യാസമുണ്ട് നിങ്ങളോട് ഒരിക്കലും ഞങ്ങക്ക് ഇവിടെ ചൂട് കൂടലാ എന്ന് പറയാൻ പറ്റില്ലാലോ കാരണം നിങ്ങൾക്ക് നമ്മളെക്കളും ചൂട് കൂടുതലാലോ
അഹ ഹാ ആ നിങ്ങടെ എന്താ വീട്ടന്റെ വിശേഷങ്ങള് എന്തെേലും വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുണ്ടോ
ഇല്ല ആ ഞാൻ വീ വീട്ടിൽ തന്നെയിരിക്കണ ഞാൻ ഇപ്പ തൽക്കാലം വർക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ പി എസ് സി പഠനം കാര്യങ്ങളൊക്കെ ഒരു സൈഡി കൂടെ അങ്ങനെ നോക്കുന്നുണ്ട് മ്
എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കിട്ടുണ്ടോ ഡിഗ്രി
ഓ ഞൻ എം സി എ കഴിഞ്ഞതാ
അതെ ആ ഇപ്പൊ ടീച്ചിങ് വർ ക്കൊക്കെ ചെയ്യാലോ?
ടീച്ചിങ്ങിന് ഞാന് നോക്കിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇവിടെ സ്കൂളിൽ ഞാൻ കേറിട്ടുണ്ടായിരുന്നു അടുത്ത് പക്ഷെ സ്കൂളൊന്നും പറ്റൂല നമുക്ക് കാരണം സ്കൂളിൽ ഭയങ്കര പണിയാ ഭയങ്കര പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റില്ലാതെ - നമ്മള് ഭയങ്കരമായിട്ട് ഓടണം ഞാൻ കോളേജിലേക്ക് ആ ആ കോളേജിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു അതും ഈ പറയുന്ന പോലെ കിട്ടി കിട്ടില്ലന്നുള്ള രീതിൽ കൊണ്ടയി തന്നിട്ട് തന്നില്ലാന്ന് പററിയില്ലേ ആ ഒരു രീതിയിൽ അതങ്ങ് പോയി അത് വേറൊരു ആൾക്ക് റെക്കമെന്റേഷനിൽ വന്നവര് കേറി ശരിക്കും വര് എന്നോട ഒക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ അത് എന്താണോ അറിയില്ല
ഹ ഹാ
നമുക്ക് സമയായിട്ടുണ്ടാവില്ല നല്ലതായിരുന്നു ഞാൻ പഠിച്ച കോളേജ് തന്നെയായിയിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാ നമുക്ക് അറിയാവുന്ന ടീച്ചർമാരും ഒക്കെ ആയിരുന്നു പിന്നെ ആകെ രണ്ട് ഡിവിഷനിലെ പിള്ളേരെ ഉള്ളൂ പി ജിയുടെ പിള്ളേരായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ എന്തോ നമ്മുടെ സമയം ആയിട്ടില്ല അത്രേയള്ളൂ ഏർ ഞാൻ പിന്നെ അത്
പ്രൈവറ്റിലൊക്കെ കയറലോ?
ആ പ്രൈവറ്റിൽ കയറാ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാാന് ഹസ്ബൻറ് പുറത്തായിരുന്നു അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോയി ആ ജോലും റെഡി ആവാതോന്നിപ്പ ഞാ വേറെരെണ്ണത്തിനക്കെ അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിട്ട് ഒന്നും ആവാത്തുകൊണ്ട് ഞാൻ പിന്നെ ഹസ്ബൻഡ് എടുത്തിട്ട് പോയായിരുന്നു അത് കഴിഞ്ഞ ഞാൻ പോണേക്ക് പോവാന എല്ലാം റെഡിിയക്കി പോകുന്നതിന് രണ്ട മൂന്ന് ദിവസം മുന്നേ കോള് വന്നു മറ്റേ ജോലിക്ക് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് കെയറാവോന്ന് ചോദിച്ചു. പക്ഷെ അന്നേരം ഞാൻ എങ്ങനെയാ കേറണ കേ ഇന്ത്യൽ ഉണ്ടെങ്കി പറ്റിയനെ. പക്ഷെ അങ്ങനെ പറ്റില്ലാത്ത കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കൊഴപ്പമില്ല ഞാൻ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യാന്ന. അതു കഴിഞ്ഞ് വന്ന കയിഞ്ഞ് - അപ്പൊ ഞാൻ കൺസീവ് ആയിട്ടാ വന്നേ അന്നേരം പിന്നെന്നും നമ്മള അവര് ജോലിക്ക് എടുക്കല്ലോ.
അല്ല ഇതിപ്പോ ഒരു വർക്ക് തന്നെയ ആണല്ലോ ഉം. അല്ല ഇതിപ്പോ ഒരു വർക്ക് അല്ല എന്തെലും ഹോം വർക്ക് ആ യിട്ട് വീട്ടില്- ചെയ്യാലോ ഉം ഞാന് അനെ ചെയ്യണ്ടേ ഞാന്- പ്രൊഡക്റ്റുകളുടെ വർക്കും അതും ചെയ്യണ്ട് രണ്ടും കൂടിട്ടാണ്. മ് ആ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ട് നമുക്ക്- ഇവരവിടെ കൊടുന്ന തരിണ് നമ്മള് സെയിതുല്ല ഉം ആഹ്‌ ഓ-
ഓ ഓർഡകൊടുക്ക ആഹ്‌ എന്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അന്നുച്ച്യ്ഞ്ഞ ഡ്രസ്സ് ഓക്കെ ഡ്രസ്സ് ന്റെ തൊക്കെ ഏഹ്‌ സ്റ്റാറ്റസ് ഇടാ
അങ്ങനെയുള്ളൊക്കെ
ആഹ് അങ്ങനെയൊക്കെണ്ടല്ലേ ആഹ്‌ എന്റെ ഒരു ഫ്രണ്ട് അവളെ പിഎസ് സി പഠിക്കു
കുടുംബശ്രീക്കാര പ്രോഡക്റ്റ് ആണ്
ആഹ് അപ്പ മറ്റേഅച്ചാറും കാര്യ കാര്യങ്ങള് അങ്ങനത്തെ സാധങ്ങളൊക്കെയുണ്ടോ?
എല്ലാണ്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതാണ് എല്ലാതും. അങ്ങനെ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസുണ്ട് ആഹ് നമ്മള് ഇണ്ടാക്കണതല്ലല്ലോ?
നമ്മളാ അതെ അതെ നമുക്കിപ്പം സെയ്‌ലിന്ന് പറയുമ്പോ നമുക്കിപ്പങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോ അച്ചാറുകളിലൊക്കെ എന്നതാ ഇതിന് മാത്രം കെമിക്കലൊക്കെ ആഡ് ചെയ്യുന്നെ? പിന്നെ ഫേസ്പാക്കും കാര്യങ്ങളൊക്കെ പിന്നെ എപ്പഴും ഉം നമ്മള് ഒരാൾക്ക് റെക ക്കമന്റെയ്യുമ്പോന്ന് പറയുമ്പോ
ഉം ആ ഒരാൾക്ക് റിസൾട്ടിണ്ട്ന്നെച്ചാ റിസൾട്ട് ഇള്ളതോണ്ടാണ് നമ്മള് കാണിച്ചു കൊടു വേറൊരാൾക്ക് കൊടുക്കണത്.
ഇപ്പോ മറ്റേ ഈ തലേ തേ ക്കണ എണ്ണേടെ കൊറേ ഇത് വരുന്നുണ്ടല്ലോ അത് ചെലർക്ക് ശരിയാവും ചെലർക്ക് ശരി പറഞ്ഞാരിയാ കൊറേ ആളുകൾക്ക് ഓക്കെ. ആഹ് പിന്നെ മുടി മൊത്തത്തിൽ ഇപ്പ എല്ലാരുടെയും മുടി കൊഴിച്ചലും കാര്യങ്ങളൊക്കെ കൂടുതലാ തോണ്ട് ഏഹ് എല്ലാരും എല്ലാം മേടിച്ച് ഉപയോഗിക്കും. പിന്നെ ഈ എണ്ണകളിലൊന്നും വല്യ പ്രശ് നൊന്നും വരുന്നില്ല ഇപ്പോ വീട്ടില് കാച്ചുന്ന എണ്ണകളൊക്കെയായിരിക്കുല്ലോ കൂടുതലും.
ഉം ഉം ഉം അല്ല നമുക്കൊരു വരുമാ വരുമാനമാർഗം അത്രേ ഉള്ളു.
അതെ അതിന്റപ്പുറത്തേക്ക് ഇപ്പം നമ്മളും കൂടുതൽ അന്വേഷിക്കുന്നില്ലാ ന്നുള്ളത് പിന്നെ ഇതില് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നഴിഞ്ഞാ നമ്മൾ ഇതിന്റെ പുറമെ പഴി കേക്കും.
ആഹ് അതാണ് പ്രശ്നം ഉം അല്ല ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല.
അതെ അങ്ങനെ ഇണ്ടാവാതിരിക്കട്ടെ അത് നമ്മള് നേരത്തെ ഇപ്പോ ഞാൻ പറ ഞ്ഞ് എന്റൊരു ഫ്രണ്ട് ഉം ഇത് ഇങ്ങനെ സ്റ്റാറ്റസൊക്കെയിട്ട് ഒരു ഇതിണ്ടായിരുന്നു അപ്പോ ഒരു അത്തറിന്റെ ഒരു സാധനണ്ടായിരുന്നു അത്തറിന്റെ ഒരു സൈത് ആ ആ അത് ഇങ്ങനെ നമ്മളോട് പറഞ്ഞു കണ്ടാ ഇത്ങ്ങനെ നമ്മള് സ്റ്റാറ്റസ് വെക്ക പക്ഷെ അതിനങ്ങോട്ടേക്ക് പേയ്മെന്റ് കൊടുത്തിട്ടായിരുന്നു നമ്മൾ അതിൽ ജോയിൻ ചെയ്യുന്നെ അപ്പൊ ഇവ ഇവൾക്കെന്തോ അതിനകത്തൊരു ബെനഫിറ്റൊള്ളോണ്ട് നമ്മളേ കൂടെ കൂട്ടി പക്ഷ ഞാൻ എനിക്ക് ഇതിന് അകത്ത് പൈസ മൊടക്കൊന്നുയില്ല. ആ ഇന്നെട്ട് ഏ അവൾക്ക് അതീന്ന് എങ്ങാണ്ട്, എന്തൊക്കെയോ കിട്ടി. പിന്നെ അത്തെറ് മേടിക്കാൻ പക്ഷെ നമ്മെക്ക് ആ പ്രൊഡക്റ്റ് തിന്റെ അത്രെ അയ് നമ്മളോട് അയ് നമ്മൾ സ്റ്റാറ്റെസ് ഇടുമ്പം നമുക്ക് അറിയാവുന്ന ആൾക്കാരോട് നമ്മളോട് ചോയി ക്കും ചെയ്യും. പക്ഷെ നമുക്കിത് ഒറപ്പായിട്ട് വിശ്വസിക്കാൻ പറ്റ്ല്ല കാരണം ഇവർക്ക് നമ്മ്ക്ക് സാമ്പിൾ പ്രൊഡക്റ്റോ കാര്യങ്ങളോ തര്ന്നില്ല. അപ്പ അന്നേരം നമ്മ് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാ. ആ ഇന്നെട്ട് പിന്നെ പലെരും ക്കെ ഓഡെർ ചെയ്തിട്ടാണെങ്കിലും ഞാനും ഏ എന്റെ റിസ്ക്കിലെന്നെ ഞാൻ ഓഡെർ ചെയ്ത് നോക്കി പക്ഷെ ഒര് ക്വാളിറ്റി ഇല്ലാ ത്ത ഐറ്റുവായിരുന്നു നമുക്ക് ആർക്കും റെക്കമെന്റ് ചെയ്യാൻ പറ്റില്ലാന്ന് പറയില്ലെ അങ്ങനെത്തെ ഒര് സാധനായിരുന്നു പിന്നെ അത് കൊറച്ച് നാൾ കഴിഞ്ഞപ്പോ അതെങ്ങാണ്ട് പൂട്ടി പോയിട്ടോ അതിന് അകെത്ത് ഒരുപാട് പേർക്ക് പൈസൊന്നും കൊട്ത്തൊന്നും ഇല്ല അത് എങ്ങാണ്ട് എനിക്ക് തോന്നുന്നെ മലപ്പു പ്പുറം പാലക്കാടോ അങ്ങനെ എങ്ങാണ്ട് ഏ എന്നെ കേന്ദ്രീകരിച്ച് നടക്ക്ന്നൊരു ഇതെങ്ങാണ്ട് ആയിരുന്നു അത് ഇതുപോലെ കൊറേ ആളുകൾ അതിന് അകെത്ത് ജോയിൻ ആയിട്ട് ഇണ്ടായിരുന്നു ഓന്ന് എനിക്ക് തോന്നുന്നു ക്ഷെ അതൊക്കെ ഭയങ്കരെ പ്രൈവറ്റ് സ്ഥാപ അയെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു വ്യക്തി നടത്തുന്നെതാ എന്നിട്ട് അവര് ഇതൊരു ഇപ്പം ഈ മണീ ചെയിൻന്നൊക്കെ പറിയിലെ എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നു ആളെ കൂട്ടി കഴിഞ്ഞെഴിഞ്ഞാൽ അ അവരുടെ പ്രോഫിറ്റും നമുക്ക് കി ഇപ്പ ഞാനൊര് സാധനം സെയിൽ ആക്കിട്ട്
ഉം ആ ഇത് അധികം ഒന്നും ഇല്ല നമ്മളിപ്പോ ഒര് തൊണ്ണൂറ്റി റ്റഞ്ച് രൂയുടെ സാനം വേടിക്കാണെങ്കി ഒര് പതിനഞ്ച് രൂപയൊക്കെ ഉള്ളു കമ്മീഷൻ കിട്ട്ണെത്
ആ അങ്ങനെയല്ല ഇതെങ്ങനെയായിരുന്നുന്ന് അറിയാവോ ഇപ്പം ഞാൻ ഒരാളെ ഇതിന് അകത്തേക്ക് കൂട്ടി അപ്പ അതിന് അകെത്ത് അവരെന്നാ ചെയ്തേന്ന് വെച്ച് കഴിഞ്ഞാ അവർക്കൊരു കമ്മീഷൻ കിട്ടും അപ്പ ഞാൻ സെയിൽ ചെയ്യുന്നെയിൻ്റെ കൂടെ കമ്മീഷൻ ഇവര്ക്ക് കിട്ടും
ഉം ഉം ഉം
പിന്നെ ഓ പി ഞാൻ അതിന് അകെത്തൊന്നും വല്ലിയ ഇതൊന്നും ആയില്ല ഇവൾ അവൾക്കൊര് ഹെൽപ്പ് ആവു ആണെങ്കി പിന്നെ നമ്ക്ക് നമുക്ക് അതിന് അകെത്ത് പ്രശ്ന ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കിന്നെ ഒള്ളു പിന്നെ നമുക്ക് വല്ല്യ റിസ്ക് ഇല്ലാ ത്തോണ്ട് നമുക്ക് കൊഴപ്പം ഇല്ലാത്തെ
അതെ അതെ
അല്ലാതെ വിശ്വാ ഇന്നെ ത്തെ കാലത്തെ ഒരുപാട് രീതി ൽ ആൾക്കാരെ പറ്റിക്കപ്പെടുംന്നെ ഓന്ന് ഓൺ അയ് കാരണം ഒന്നാമെത് ആളുകൾ പെട്ടെന്ന് എല്ലാം വിശ്വസിക്കും സാധാരണപ്പെട്ട ജനങ്ങൾ ഇപ്പ നമ്മെടെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ വരില്ലേ വാട്സ്ആപ്പ് ഗ്രൂപ്പുകെളിൽ ഇപ്പം മിൽമെയ്ടെ പരസ്യം ഇപ്പ മിൽമെയ്ടെ ആനിവേഴ്സ് സ്റിയാണ് ആണ് അല്ലെങ്കിൽ ലുലുന്റെ സെലിബ്രേഷൻ ആണ് ഇന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലെ അപ്പ നിങ്ങക്ക് ഇതിന് അകെത്ത് തെ അയ്യായിരം രൂപയുടെ പ്രൈസ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് മെസേജു ആ അത് അത് ഇഷ് ശരിക്കും ഭയങ്കര സ്പാമാ ആ ഒറ്റ ക്ലിക്ക് മതി നമ്മെടെ ഏയ് ഫോണിൻ്റെ ഫുൾ കാര്യങ്ങൾക്കും അവര്ക്ക് ഇട്ക്കാൻ പ റ്റും പക്ഷെ അത് അത് ക്കെ കൊറേ ആൾകൾ ഇപ്പഴും മന്സിലാക്ക്ന്നില്ല
ഉം അതെ
റ്റെവും വല്ലിയ പ്രശ്നം പിന്നെ ഇപ്പെ നമ്മളിപ്പ എന്നാ ചെയ്യ്ണേ നമ്മ്ക്കും അറിയാവുന്നൊർക്ക് പറഞ്ഞ് കൊട്ക്ക്കാ ഷെയർ ചെയ്യാന്ന് അല്ലാതെ നമുക്ക് ഇതിന് അകെത്ത് അപ്പെറ്ത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റ് ല്ലല്ലോ നിങ്ങക്ക് അവിടെ സ്കൂളും മദ്രസക്കെ അടു
ആ സ്കൂള് അടുത്ത് ഇണ്ട് മദ്രസ ഇണ്ട് എല്ലാണ്ട്
ഉം നിങ്ങടെ അടുത്ത് പുഴയൊക്കെ ഉണ്ടോ അപ്പ വഴിയൊന്നും ഇല്ല ടൗൺ ഏരിയയിലാൺ അല്ലെ ആ ആ നമ്മടെ ഇവ്ടെ ഇച്ചിരി പൊഴയൊ
ആ എന്റെ സ്വന്തം വീട്ട്ൽ ഇണ്ട് ഞാന് എൻ്റെ ഹസ്ബൻറിന്റെ വീട്ടിലാ ഇള്ളെത് അവ്ടെ ടൗൺ ആണ്
ആ ആ ഒരുപാട് അടുത്ത് അല്ല പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ഏ പോവാൻ പറ്റുന്നൊരു ദൂരം പിന്നെ അത് വലിയ പുഴയാ അതുകൊണ്ട് നമ്മളൊക്കെ പോവില്ല നമ്മളൊക്കെ എന്തെങ്കിലും കാണാനും അങ്ങനക്കെ ആയിട്ട് വെല്ലേ ചാടാനും അങ്ങനെ ഒന്നും ആയിട്ട് പോവില്ല പിന്നെ എന്റെ കസിന്റെ വീടിന്റെ ഒക്കെ അടു ത്ത് ചെറിയ തോട്ണ്ട് പുഴ പോലുള്ള ചെറിയ തോടുണ്ടല്ലോ അവിടൊക്കെ നമ്മള് ചൂട് കൂടുമ്പോ പോയി
ടൈം ആയിട്ടോ
ആ കൊറെ സമയം ആവുന്നു ഓക്കെ ഞാന് ഇതാക്കാവേ